ആഹ് എന്നാകൊണ്ട് വിശേഷങ്ങളൊക്കെ.
ഓഹ് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല സുഖമായിട്ട് ഇരിക്കുന്നു, എന്തുണ്ട് വിശേഷങ്ങൾ?
ഇൻഷുറൻസ് ഒക്കെ വല്ലോ എടുത്തായിരുന്നോ?
ഇൻഷുറൻസ് ഞാനൊരു ആരോഗ്യ ഇൻഷുറൻസ് തന്നോ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു.
ആഹ് എന്നിട്ട് എൽ ഐ സി ഒന്നുല്ല.
എൽ ഐ സി ഒന്നും ഞാൻ എടുത്തിട്ടില്ല ആഹ് ഇല്ല ആഹ് അങ്ങനെ നമ ആഹ് സേവിംഗ്സ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇപ്പൊ ഈ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന കൊണ്ടേ ആശുപത്രി ബില്ലുകളൊക്കെ ഭയകരമായിട്ട് കൂടി വരുവല്ലേ
അതെ അതെ അതെ ആരോഗ്യ ഇൻഷുറൻസ് അത് ഏത് ഏതിന്റെ നല്ല ആരോഗ്യ ഇൻഷുറൻസ്
ഞാനിപ്പം എടുത്തിരിക്കുന്നത് എസ് ബി ഐയുടെ ആണ് എടുത്തിരിക്കുന്നതെ
എസ് ബി ഐ ഡേ
അതൊരു ആഹ് അഞ്ച് ലക്ഷം വർഷ വാർഷിക കവറേജ് കിട്ടുന്നതാണ് എന്നാലും ഒരു വർഷം കഴിയണം നമുക്കീനാത്ത് കവറേജ് ആഹ് അയ് നമുക്ക് അതിൻ്റെ ഈ ആനുകൂല്യം കിട്ടണന്നുണ്ടെങ്കില്
എടുക്കും
ഒരു വർഷം കഴിയണം അതായത് എന്തെങ്കിലും നമുക്ക് അസുഖങ്ങൾ ഉണ്ടെങ്കില് ഇപ്പൊ നിലവിലിപ്പോ എനിക്ക് എന്തെങ്കിലും ആഹ് ആഹ് അതെ അതെ അതെ അങ്ങനെ ഒരു കുഴപ്പൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാഹിതം വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആഹ് എന്താണ് ആനുകൂല്യം നമുക്ക് ലഭിക്കും
ആഹ് ആഹ് ആഹ് ആക്സിഡന്റ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ അപകടങ്ങളൊക്കെ എന്തെലും സംഭവിച്ചാൽ ചിലപ്പോ കിട്ടുവായിരിക്കും സ്ഥിരം അതെ സ്ഥിരം രോഗങ്ങൾക്ക് കിട്ടുകേലാ
ഇല്ലില്ല ഇപ്പൊ എനിക്കിപ്പം ആഹ് ആഹ് ഉദാഹരണം പറയുകവാണെങ്കില് ഇപ്പൊ ഒരു തലകറക്കോ അല്ലെങ്കി മുന്ന മുന്നേ എന്തെങ്കിലും അസുഖണ്ടെന്ന് കൂട്ടിക്കോളൂ അല്ലെങ്കിൽ വൃക്കയിലെ കല്ല് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നെങ്കില് ഇവര് നമ്മള് എ ന് മുന്നേ നമുക്കൊരു കുറെ എന്താണ് ആരോഗ്യ പരിശോധന ആഹ് നടത്തുന്നുണ്ട് അതിന്റെ പേപ്പറുകളെല്ലാം ഇതിന്റെ കൂടെ വെക്കാറുണ്ടേ അപ്പം നമ്മളിപ്പ ഇതില്ലാ ഇല്ല ആഹ് നേരത്തെ എനിക്കില്ലാന്ന് പറഞ്ഞ് നമ്മളിത് ആനുകൂലത്തിൻ്റെ പോയിട്ട്ണ്ടേ അവരന്നേരം അത് നിരസിച്ച് കളയും
ആഹ് അതെ അതെ അതെ അതെ അതെ പോണ്ട
അല്ലാതെ എന്തെങ്കിലും ഈ ഈ ഇൻഷുറൻസ് ഈ ഇൻഷുറൻസിനെ പറ്റി എന്തെങ്കിലും വേറെ ഏഹ്
അല്ല ഇങ്ങനത്തെ ഇൻഷുറൻസ് സ് പിന്നെ നമ്മുടെ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ലൈ ആദ്യം നമുക്ക് ലൈഫ് ഇൻഷുറൻസ് ആണല്ലോ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ എൽ ഐ സിന്ന് ഒരു ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ളെ അപ്പൊ അത് നമ്മള് പൈസ അടക്കുക നമ്മള് വീട്ടിനൊരു അതായത് വീട്ടിലെ സാമ്പത്തിക ഭദ്രത അതായത് ജോലി ചെയ്യുന്ന ആളുടെ സാമ്പത്തിക അയാളുടെ അഭാവ ത്തിൽ ആഹ് കുടുംബത്തിന് ഒരു താങ്ങാവുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം
അതെ അതെ അതിനും എനിക്ക് തോന്നുന്നു ആക്സിഡന്റ് കവറേജ് അതായത് അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രത്യേക ആനുകൂല്യം ലഭിക്കറുണ്ടന്ന് തോന്നുന്നു, അല്ലെ ഒരു
അതിന് ലഭിക്കാറുണ്ട്, അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ എമൗണ്ട് അന്ന് അന്ന് അന്ന് വരെ അടച്ചാൽ മതിയല്ലോ, പിന്നെ അടയ്ക്കാൻ ആളില്ലല്ലോ, ആ എമൗണ്ട് എത്രക്കാണോ ഇൻഷുർ ചെയ്തിരിക്കുന്ന ആ എമൗണ്ട് ആ കുടുംബത്തിന് കൊടുക്കും എൽ ഐ സി കൊടുക്കും. അഹ അതൊക്കെയാണ് അവര് ഇ പ്രധാനമായിട്ടും, പിന്നെ അവിടെയും ഉണ്ട് ആരോഗ്യ ഇൻഷുറൻസിൻ്റ ഇത് ഒണ്ട് എൽ ഐ സിയിലും ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്, ഹോസ്പി അതെ ആശുപത്രിയിൽ കിടന്നാല് നാപത്തെട്ട് മണിക്കൂറിൽ കുറയാതെ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികൾക്ക് ആ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുമല്ലാം അത് എൽ ഐ സി ടത് വിവിധ രൂപത്തിലുള്ളതാണ് അത് എനിക്ക് തോന്നുന്നത് ഈ പൈസ ചിലപ്പോ പൈസയും ചിലപ്പോ തിരിച്ചു കിട്ടുന്ന ഇൻഷുറൻസ്ന്റെ പരിരക്ഷ കൂടാതെ തന്നെ നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് തിരിച്ച കിട്ടുന്ന സ്കീമുകളും ഉണ്ടെന്ന് തോന്നുന്നു.
ഓ ശരി, ശരി, ശരി അത് അത് ഉണ്ട് അത് ഉണ്ട്, അതായത് നമുക്കിപ്പം നമ്മളൊരു ആവശ്യം നമ്മള് ആശുപത്രിൽ ഇപ്പം അവരവിടെ കിടത്തുവാണെങ്കില് ആ നമ്മള് ചിലപ്പോ ആ ആശുപത്രിൽന്ന് പോരാൻ നേരത്ത് നമുക്ക് ചിലപ്പോൾ ഈ ഇൻഷുറൻസ് കിട്ടിയില്ലെങ്കും നമ്മള പൈസ ആദ്യ ആ അടക്കുന്ന നമ്മള് പൈസ ആ തുക നമ്മുക്ക് കൊറച്ച് കഴിയുമ്പഴത്തെക്കും തിരിച്ചു തരും.
ആ തിരിച്ച് തരും ചില എല്ലാ ആശുപത്രികളിലും അതിന്റെ സ്കീം കാണുകേല്ല നമ്മള് ബില്ല് സബ്മിറ്റ് ചെയ്ത് ബില്ല് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോ നമ്മട അ ക്കൗണ്ടിലേക്കേ ഏഹ് പൈസാ തെരും, പിന്നെ പോസ്റ്റൽ ഡിപ്പാർ്മെന്റിന് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ മ മറ്റേ ആർ ഡി പോലെ സേവിങ് സ്കീമുകള്. പിന്നെ ബാങ്ക് സിസ്റ്റം ഇപ്പം ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിസാൻ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ പദ്ധതി എന്ന് പറഞ്ഞിട്ടുള്ള
അപ്പ പോസ്റ്റ് ഓഫീസിലെ ആയല് എക്ക് അറിയാവുന്നുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ഇതുപോലെ
അത് പെൻഷൻ പ്ലാന്കളാണ്, പെൻഷൻ പ്ലാനാ സുകന്യ സുകന്യ എന്ന് പറയുന്നയുണ്ട്
പറഞ്ഞൊരു പദ്ധതിയുണ്ട് അത് വളരെ ആ അഡൽറ്റ് പെൻഷൻ ഉണ്ട്
അടൽറ്റ് പെൻഷൻ അത് രണ്ടെണ്ണം ഉണ്ട് പിന്നെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കീമുകൾ എല്ലാം ഈ പോസ്റ്റൽ വഴിയേ വരുള്ളൂ, എന്നാന്ന് വച്ചാൽ ഗ്രാമീണ തലത്തില് ഈ ബാങ്കുകളുടെ സൗകര്യം കുറവാണല്ലോ.
അതെ അതെ അതെ
ഗ്രാമങ്ങളിൽ ബാങ്കുകൾ കുറവാണല്ലോ
അതെ ശരിക്കും പറഞ്ഞാല് നമ്മുടെ നാടുകളിലൊക്കെയാണ് ഇപ്പോഴും ഈ ഇത്രയെങ്കിലും ബാങ്കുകൾ ഉള്ളത്, ഈ ചെറിയ പ്രദേശങ്ങളിലെ, ആ സക്രാന്തിയിലോട്ടൊക്കെ പോയിട്ടുണ്ടെ എങ്കിലും അ അവിടൊക്കെ ഭയങ്കര
അവിടെല്ലാം ആ അകപ്പടെ ഈ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇത് മാത്രേ എഴുത്ത് കത്തെടപാടിന് വേണ്ടി പണ്ടേ കാലത്തുള്ളള്ളത് കൊണ്ട്
അതെ അതെ
അതുകൊണ്ട് ഇപ്പോ പോസ്റ്റൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടിപ്പോ, പോസ്റ്റ് ബങ്ക് ആ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങെനെ തന്നെ ബാങ്ക് ആരംഭിച്ചു. ട്ടുണ്ട്. അവർക്ക് എ ടി എം കൗണ്ടർ എ ടി എം ഒക്കെ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്
എനിക്ക് തോന്നുന്നു നമ്മടെ കേരളത്തിൽ ഇത് അധികം ഉപയോഗിക്കുന്നില്ല തോന്നുന്നു ആളുകള്, ഇതിലും കൂടുതൽ ഉപയോഗിക്കുന്നത് കേരളത്തിന് പുറത്താണെന്ന് തോന്നുന്നു.
ആ പുറത്താ പുറത്താ കാരണം കേരളത്തിലുള്ളവർക്ക് മറ്റ് സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങള് ധാരാളം ഉണ്ട്.
വളരെ കൂടുതലാണ് അതെ
കൂടുതലാ അപ്പൊ അതാരണം കൊണ്ട് അവർക്ക് അതിന്റേതായ ഒരു ബുദ്ധിമുട്ട് അറിയത്തില്ലായിരിക്കും.
അതെ അതെ അതെ
ബുദ്ധിമുട്ട് അറിയുന്നില്ല പിന്നെ ഇൻഷുറൻസ്. സ്വാഭാവികമായിടട്ടും എല്ലാ ഇൻഷുറൻസും മനുഷ്യന് നല്ലതാണ് പിന്നെ നമ്മളാരും അങ്ങോട്ട് പോയി ഇൻഷുറൻസ് ആരും എടുക്കാറില്ല. അതാണ് ഒരു അയിന്റെ ഒരു കുഴപ്പം ഇൻഷുറൻസ് നമുക്ക് നല്ലതാണെന്ന് നമുക്കറിയാം
ആളുകൾ ചിന്തിക്കുന്നത് അതായത് അയ്യോ ഇത്രയും പൈസ അത്രയും രൂപ ആയല്ലോ ആശുപത്രിയില് ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനേ എന്ന്
നമ്മള് നമ്മളെല്ലാരും ഭയങ്കര എനിക്കൊന്നും സംഭവിക്കുകേല എന്നുള്ളൊരു ആത്മവിശ്വാസം എല്ലാർക്കും ഉണ്ടല്ലോ അങ്ങ് അങ്ങനെയാണല്ലോ എല്ലാരുടേം ഒരു വിശ്വാസേ എനിക്ക് ഇതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ള
ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ സ്വാഭാവികായിട്ടും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ സ്വാഭാവികായിട്ടും നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പം ആ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളത് ഒരു നമ്മുടെ ഒരു എന്താണ് പൈസ ഒരു പരിധിവരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും
അതെ അത അതെ അതെ അത് ഇൻഷുറൻസ് എടുത്തിട്ടാൽ
ആഹ് ഇന്നത്തെ കാലത്ത് പുതിയ നൂതന ആശുപത്രികളിലൊക്കെ നമ്മള് ചെന്നിട്ടുണ്ടെങ്കില് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പറത്തുള്ള ആ ആശുപത്രി ബില്ലുകൾ നമുക്ക് ലഭിക്കും
ആശുപത്രി ബില്ല് ഭയങ്കര കൂടുതലുവാ കൂടുതലാ അപ്പൊ ഇൻഷുറൻസിന്റെ ഒരു പ്രാധാന്യം നമുക്ക് ജനങ്ങൾക്ക് അത്ര കണ്ട് അറിവ് നമ്മൾ എല്ലാവർക്കും അറിയോ ഇല്ലയോന്ന് അറിയില്ല എങ്കിൽപ്പോലും ഇൻഷുറൻസിന്റെ ഒരു വലിയ നമ്മുടെ രാജ്യത്ത് ഒന്നാത് ജനസംഖ്യ വളരെ കൂടുതലായതുകൊണ്ടും ഈ ഇൻഷുറൻസിന്റെ ഒരു പ്രാധാന്യോന്നും കൃത്യമായിട്ട് ജനങ്ങൾക്ക് അറിയില്ല പിന്നെ സർക്കാരിന്റെ ചെല ഇൻഷുറൻസ് ച്ചുകളൊക്കെ ഒള്ളത് കൊണ്ട് ഏഹ് ചെല ഇൻഷുറൻസ് സർക്കാരിന് ഒണ്ടല്ലോ ഉം നമ്മടെ ആശുപത്രിക്കാര്
കാരുണ്യ ആഹ് ആരോഗ്യപദ്ധതീന്ന് പറഞ്ഞ് ഒണ്ട് പ്രധാനമന്ത്രിയുടെ ഒണ്ട് അതെ
അപ്പൊ അങ്ങനെയൊക്കെ ചില ഇത് ഉള്ളത് കൊണ്ട് ചെല കൊറച്ചൊക്കെ പേർക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്
എന്നാലും അത് മെഡിക്കൽ കോളേജ് പോലുള്ള ആശുപത്രി വൻകിട ആശുപത്രികളിൽ പോയാ മാത്രേ അതിന്റെ നമുക്ക് അനുകൂല്യം ശരിക്കും നമ്മക്ക് ലഭിക്കത്തുള്ളൂ
ആഹ് അതള്ളൂ ചെറിയ ആശുപത്രിൽ പോയാൽ അത് കിട്ടാൻ സാധ്യത കുറവാണ് കിട്ടാൻ സാധ്യത കൊറവാണ്
സംവിധാനങ്ങള് കൊറവാണെന്ന് തോനുന്നു
അതെ അതെ അതെ
അപ്പം പിന്നെ തന്നെ അല്ലാ ഇത് ആഹ് നമ്മടെ വാ വാർഷിക വരുമാനം ഇത്ര സ് സംഖ്യേ കൊറവുണ്ടാവണം എന്നൊക്കെ കൊറച്ചൊക്കെ പരിധികൾ ഒണ്ടെന്ന് തോനുന്നു
അത് കാണും വരുമാനത്തെ വരുമാനം വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും
ആഹ് വരുമാനത്തെ അടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഏഹ് ഇത് നിക്ക് നിശ്ചയിക്കുന്നത് നമ്മക്ക് ഇത് എത്രത്തോളം ഇതിനാത്ത് നിന്ന് കിട്ട് ആനുകൂല്യം ലഭിക്കും എന്നുള്ളത് കാര്യംന്ന് വെച്ചാ ഇത് ദുരുപയോഗം ചെയ്യുന്ന ഒരു ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്
ഒണ്ടോ ആഹ് അതും കാണുമായിരിക്കും അതും ചെയ്യൂലോ അങ്ങനാ ആളുകള് എന്തേലും കിട്ടുമ്പോ ചിലപ്പോ നമ്മുടെ ആ ഐഡിയക്ക് അനുസരിച്ചേ എനിക്ക് എനിക്ക് എന്ത് ലാഭം എന്ന് ചിന്തിക്കുന്നവർ ആ രീതിക്ക് എന്തെങ്കിലുമൊക്കെ വക്ര ബുദ്ധി കാണിക്കും അപ്പൊ അതാ അങ്ങനെ കാണിക്കുന്ന ആളുകൾ ഒള്ളത് കൊണ്ടാണ് നിയമങ്ങൾ കർക്കശമായിക്കൊണ്ടിരിക്കും അപ്പൊ മറ്റുള്ളവർക്കത് സാധാരണായിട്ട് എടുക്കുന്നവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വെരും
ആഹ് തീർച്ചയായിട്ടും ശരിക്കും ആനുകൂല്യം കൈ കയ്പ്പറ്റേണ്ടവർക്ക് അത് കിട്ടത്തൂല്ല എന്നാല് അത് ആഹ് അതിന് അനർഹായിട്ടുള്ളവര് അത് വളരെ എളുപ്പത്തി അത് നേടിയെടുക്കും
നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഉം ഒണ്ട് ഒണ്ട് ആഹ് പിന്നെ ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഇപ്പം ആഹ് ആർ ഡി കളക്ഷനോ അല്ലെങ്കിൽ ഇപ്പം പോസ്റ്റലിന്റെ ഇപ്പം കത്തുകളൊക്കെ ഒണ്ട് പോസ്റ്റലിൻ്റെ കത്തുകള് ഇല്ലാഴികയില്ല ഇ ഇഷ്ടംപോലെ
അതായത് ഏഹ് പണ്ട് കാലം മുതലേ കത്തുകൾക്ക് വളരെ പ്രാധാന്യം ഒണ്ടല്ലോ അതായത് ഇപ്പഴും ആ ഒരു നല്ലൊരു രീതി തന്നെ കത്തുകള് എല്ലാ കാര്യങ്ങളിലും
ആഹ് പിന്നെ വി കുടുംബപരമായിട്ടുള്ള കത്തുകൾ ഇല്ലെന്നേ ഉള്ളൂ ഫോൺ ഒള്ളത് കൊണ്ട് ആഹ് ഡീറ്റെൽസ് ബാങ്കുകളടേത് മറ്റ് മറ്റ് സ്ഥാപനങ്ങളുടേത് ആഹ് അങ്ങനെയുള്ള ഇതെല്ലാം
ഔദ്യോഗികമായിട്ടുള്ള ആഹ് രേഖാമൂലം നമ്മളെ അറിയിക്കേണ്ടത് തീർച്ചയായിട്ടും കത്തുകളി കൂടെയാണ് അല്ലാത ഒരിക്കലും നമ്മളെ ആഹ് ആ അല്ലാതെ ഫോ വിളിച്ച് സംസാരിക്കത്തില്ലല്ലോ അവര് ഉദാഹരണത്തിന് ഇപ്പ നമ്മടെ എന്തെങ്കിലും ഒരു പണ വായ്പ്പ ഇരിക്കയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഏഹ് പൈസ അടക്കാനായിട്ടുണ്ട് അതിന്റെ എല്ലാം നമ്മക്ക് അറിയിപ്പുകൾ ലഭിക്കുന്നത് ഈ തീർച്ചയായിട്ടും കത്തുകളിൽ
അവരയിക്കുന്നത്
അവർക്ക് അവിടെ ഒരു തെളിവുണ്ട് അതിന് അപ്പൊ നമ്മള് കത്തയച്ചത് കൈപ്പറ്റി എന്നുള്ളതിനൊക്കെ അതെ പി തന്നെയല്ല നമ്മക്കത് കിട്ടീല്ലെങ്കിൽ നമുക്ക് അവരോട് ചെന്ന് പറയാ സ് പറയാൻ പറയാനും പറ്റും നമുക്ക് ഇവിടെ എന്തുവാ നിങ്ങള് അയച്ച കത്ത് ഞങ്ങക്ക് കിട്ടിയിട്ടില്ല ആഹ് പിന്നെ എങ്ങനെയാണ് അറിയുന്ന അങ്ങനെ ഒരുപാട് രണ്ടു വശങ്ങളും ചിന്തിക്കുമ്പഴ്ത്തേക്കും ഒരുപാട് ഏഹ് ഗുണമുള്ള ഒരു കാര്യമാണ് കത്തിനെ പറ്റി പറയുവാണെങ്കില് അതെ
പിന്നെ പിന്നെ ഇപ്പം ഒരു കാലത്ത് നമ്മടെ ഏഹ് നമ്മളെ ഈ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് പോസ്റ്റ് ഓഫീസ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വലിയ സേവനം ഏഹ് വളരെ മഹത്തരമായിരുന്നു
അതെ അതെ അതെ അതെ അത് ചെറുപ്പകാലത്ത് ത്തെ ഓർമ്മകളൊക്കെ ഒന്ന് നോക്കുവാണെങ്കിൽ അത് ഒരുപാടുണ്ട് പറയാൻ അതിനെപ്പറ്റി പറയുവാണെങ്കിലേ
പറഞ്ഞാല്
അതെ വിദൂര സ്ഥലങ്ങളിലൊക്കെ ഇപ്പോ താമസിക്കുന്ന ആർക്ക് ആളുകൾക്ക് ഇന്നത്തെ പോലത്തെ ഈ നൂതന ആശയവിനിമയ സംവിധാനങ്ങളൊന്നുമില്ലല്ലോ പ്പം മാസത്തിലോ അല്ലെങ്കില് ആഴ്ചകളിലോ ലഭിക്കുന്ന ഒരു എഴുത്താണ് അവർടെ ഏക ഏകപ്രതീക്ഷ കുടുംബത്തെ പറ്റിയുള്ളതേ പ്പം ചില ആളുകൾ തൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഓർമ്മകളായിട്ട് തന്നെ ഇപ്പോഴും പ പലരും പ പറയാറുണ്ട്
ഉണ്ട്
ആഹ് ആഹ് പ്പം ദൂര ഉദാഹരണത്തിന് ഇപ്പം ഈ പട്ടാളത്തിലെ സേവനം അനു ട്ടിക്കുന്ന ആളുകൾ അല്ലെങ്കി നമ്മടെ സംസ്ഥാനത്തിന് പുറത്ത് പോയി ഇപ്പോഴെല്ലാം നമുക്ക് ഈ നൂതന
ആഹ് നമുക്ക് സാങ്കേതിക വിദ്യയിലൂടെ സംസാരിക്കാൻ കഴിയുന്നൊക്കെ
ഇപ്പം നമ്മുടെ ഇപ്പം നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം അറിയണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നുള്ള കാര്യവാണെങ്കി ചിലപ്പോ അവര് ഒന്ന് അല്ലെ രണ്ടാഴ്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും അവര് ഈ കാര്യങ്ങൾ അറിയുന്നത്
രിഉള്ളെ രിഉള്ളെ
അതെ ഈ കത്തവടെ കിട്ടണം ചിലപ്പോൾ ഒരു കുട്ടി ഉണ്ടാകുന്ന പോലും അവരറിയുന്ന ചിലപ്പോ പ്പൊ ഒരു ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞായിരിക്കും അറിയുന്നേ ആഹ് അറി അറിയുള്ളൂ അതേ തീർച്ചയായിട്ടും
ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതി പിന്നെ അവിടെ എത്തി അത് കിട്ടുമ്പോഴാണ് അറിയുന്നത് അറിയുന്നത്
ഇന്നത്തെ പോലെ തന്നെ അത് ആ ആളുടേയ് തന്നെ എത്തിയോന്ന് അറിയാമോ
അതെ പിന്നെ ടെലിഗ്രാം എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് ടെലിഗ്രാം
അതെ അത് കുറച്ചു കൂടെ വേഗത ഉണ്ടായിരുന്നു അന്നത്തെ കാലത്തല്ലേ ഈ കത്തിനെ അപേക്ഷിച്ച്
ആഹ് നെ നെറ്റ് പോലെ തന്നെ ഇന്റർനെറ്റ് പോലെ തന്നെ ഒരു സംവിധാനമായിരുന്നു ചെലവാ അതെ അതെ കുറച്ച് വാക്കുകൾ അതവിടെ അവര് അടിക്കുമ്പം അവിടെ കേൾക്കും കേൾക്കുമ്പോൾ അത് പഠിച്ച ആൾക്ക് അത് എഴുതിയെടുക്കാൻ പറ്റും അത് എഴുതിയെടുത്താൽ അത് അയാളത് തർജമ ചെയ്തിട്ട് മാറ്റിയത് എടുത്ത് ആഹ് മാറ്റിയെടുത്തു തരും. വളരെ നന്നായിരുന്ന കാര്യമായിരുന്നു
അതെ ടെലഗ്രാം എന്നൊക്കെ അന്നത്തെ കാലത്ത് പറയുമ്പോൾ എന്തോ വലിയൊരു കാര്യം എന്നൊക്കെ ആളുകള് ആളുകൾക്കൊക്കെ ചിന്തയുണ്ടായിരുന്നു വളരെ അപൂർവമായിട്ട നടത്താറുള്ളൂ എല്ലാരും സാധാരണ ഈ കത്തിനെപ്പറ്റി